ഹലോ
ഹലോ
കേൾക്കാൻ പറ്റണ്ടാ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് സുഖാണോ അവ്ടെ
ആഹ് ഇവിടെ സുഖാണ് അവ്ടെയാ
ആഹ് ഇവിടെയും സുഖം തന്നെ
മഴയൊക്കെ ഉണ്ടാ
ആഹ് ഇവിടെ മഴയുണ്ട് പക്ഷെ ഇപ്പൊ എന്തായാലും നിക്കാണ്
ആഹ് ഇവിടെയും അതാ
ആഹ്
വെക്കേഷനൊക്കെ എങ്ങനുണ്ടായി
എന്തുവാ
വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടാർന്ന്
വെക്കേഷനൊക്കെ അടിപൊളിയാരുന്ന് എന്ത് അസുഖ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്ന്‌ പനിയാണോ
ജലദോഷം ചുമയൊക്കെ ഉണ്ട് ആഹ് ഊണൊക്കെ കഴിഞ്ഞാ
ആഹ് ഊണക്കെ കഴിഞ്ഞ്
ആഹ് എന്താര്ന്ന് ഉച്ചക്ക് സ്പെഷ്യൽ ആ കഴിഞ്ഞു കഴിഞ്ഞു
ഉച്ചക്കത്തെ സ്പെഷ്യൽ മത്തിക്കറിയും മറ്റേ വഴുതനങ്ങ അറിയോ വഴുതനങ്ങ
ആഹ് വഴുതനങ്ങ അറിയും
വഴുതനങ്ങ മിഴുക്കുവരട്ടി പിന്നെ പപ്പടം ചമ്മന്തി
ആഹ് അവിടെ കൃഷിയൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് പന്നി കൊണ്ട് പോവാതെ ഇങ്ങനെ നോക്കി നടത്തുന്നു
ആഹ് ആഹ്
ഒരു ചെറിയ കൃഷി തോട്ടം എന്റെ
ആ വെക്കേഷന ആയിട്ട് എവിടെക്ക പോയർുന്ന
വെക്കേഷന ആയിട്ട് നമ്മള് വിഗാലാൻഡ് വണ്ടർലായി പോയി
ആ
പിന്നെ കുറച്ച് തീർത്ഥാടന യാത്രയായിരുന്നു
ഓക്കെ ആ ആ ആ
അവിടെ എവിവിടെക്കപോയി
ഇവിട ലൂല്ലൂ മാള് ബീച് അങ്ങനെയൊക്കെ സ്ഥലത്തൊക്ക്
ഹോ ലുലുമാളി പോയിട്ടക്കെ എന്തൊക്കെ വാങ്ങിച്ച്
ലുലുമാളി പോയിട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല ഈന്തപ്പഴം ബ്ലൂബെറി ഉ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പീനട്ട് ബട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്
ആഹാ അവിടെ എങ്ങനെ കൃഷിയൊക്കെ ഇണ്ടാ
ഇവിടെ കൃഷിയൊന്നുമല്ല ഇവിടെ ഞാവലുണ്ട് ഞാവൽപ്പഴത്തിന്റെ മരംണ്ട് വേറെ കൃഷിയൊന്നുല്ല
ആഹാ
ഞാൻ ഞാവൽപഴൊക്കെ പറിച് ങ്ങള്ൾ കൊറെ തിന്ന ചക്ക മാങ്ങ ഇല്ല ഇല്ല ഞങ്ങക്ക് അത് നടാനുള്ള സ്ഥലൊന്നുമല്ല സ്ഥലം കുറവാണ് ഇവിടെ കൃഷിയൊക്കത് ചെയ്യാനുള്ള സ്ഥലവുല്ല ഞാവൽപഴം ഞാ നാവൽപഴത്ത് മെ ഒരുപാട്ണ്ടായിര്ന്നു. അതൊക്കെ പറ്ച്ചെക്കെ തിന്ന് വെക്കേഷനൊക്കെ
ആഹ്ഹ
ഫുഡൊക്കെ ഇണ്ടാക്ക
ആളെഅങ്ങനെ ആഹ് ഉണ്ടാക്കു ഉണ്ടാക്കും
ആഹ് എല്ലാം വയ്ക്കുവ
എല്ലാം ന്നില്ല നമ്മളെ വീട്ടില് ആൾക്കാർക്ക് കഴിക്കേണ്ടേ
ആഹ്
നമ്മളായിട്ടെട്യ്ക്ക കേറ ഞങ്ങനൊന്നുല്ല നമ്മളായിട്ട് വീട്ടാര്ടെ കഞ്ഞി പാറ്റിടാൻ പാടില്ലല്ലോ
ആഹ് സ്പെഷ്യലൊന്നും ഉണ്ടാക്കൂലാല്ലെ
സ്പെഷ്യലൊക്കെ അമ്മ ഒണ്ടാക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ അടുക്കളേക്കൊന്ന കൂട്ടത്തിലല്ല
ആഹ്
സഹായിക്കും. അല്ലാ ഇങ്ങനെ എന്തേലു ഉണ്ടാക്കാ പറ്ഞ്ഞെ അറിയാ. പറ്റൂല
ആഹ് ആഹ്
ആളൊക്കെ ഇങ്ങനെ സ്പെഷ്യലൊ ക്കെ ഉണ്ടാക്കൊ.
ചെറുതായിട്ടൊക്കെ ബിരിയാണി. മന്തി അങ്ങനെ ഉള്ളതൊക്കെ ഇണ്ടാക്കും. വണ്ടറ്ലേക്കെ വണ്ടർലേ ഇലൊക്കെ പോയിട്ട് എങ്ങനെ ഇണ്ടായിർന്ന്.
നല്ലവായിരുന്നു. എ എക്സ്പെക്ട് ചെയ്യതിനേക്കാളാ ഇമ്മാതിരി വൈടാണോ ട്ടോ ഒരു രക്ഷയില്ല പക്ഷെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ന്നും മൊത്തത്തി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല കെട്ടോ.
ആഹ്
ഒന്ന് അല്ലേലും ഇല്ലാത്തേലും ഒന്ന് കേറി വരുമ്പത്തീനു അത് ഒരു റൈഡ ത ണ നീണ്ട് ക്യൂ ന്ന് നമ്മൾ പോണം
ആഹ് ആഹ്
ചെല്ലുമ്പത്തേന് ഒരു സമയ ആവും. ഒരു വൺ വീക്ക് ക്കൊണ്ടെങ്കി വൺ വീക്ക് വേണ്ട ഒരു രണ്ട് മൂന്ന് അയ് രണ്ട് മൂന്ന് ദിവസൊക്കെ ഉണ്ടെങ്കിൽ വേണേ മൊത്തത്തിലൊന്ന്
കേറിക്ക് പോയിടാ
കേറി ആഹ് കേറിപ്പോരാ
ഏഹ് പിന്നെ വേറന്ത്ട്ടാ വേറെ എന്തക്കെ വീട്ടിലെന്തൊക്കെ കൃഷി ചക്കെ മാങ്ങ്യാെക്കെ ഉണ്ടോ.
ആഹ് ഇവിടെ ചക്ക ഇണ്ട്. മാവുണ്ട് പക്ഷെ പൂ പൂക്കൂല കായ്ക്കൂല
ആഹ് ചക്ക്യക്കെ
പിന്നെ ആഹ് ചക്കക്ക് ആഹ് ഒരുവിധം വെളഞ് വെരുന്നതേ ഒള്ളു. കാര്ണം ഇത് മഴയുടെ ആഹ് ടൈമിലാണ് ഉണ്ടായത് ഇതിന്റെ ടേസ്റ്റ് കാണൂല്ല. കാര്ണം വിെള വിണെ അല്ലേ
ആഹ് ആഹ് ആഹ് വൈകുന്നേരത്തെക്കൊക്കെ എന്താക്ക ഫുഡ്. എന്തതിലൊക്കെ ഇണ്ടാക്കൊ എണ്ണ കടികളൊക്കെ.
ഇവിടെ അങ്ങനെ ആരും കാത്തു പിടിക്കാത്ത കൂട്ടത്തിലാണ് അറിയൂല്ല. ഇനി ഇവടെ പിന്നെ നമ്മള് കടന്ന് വെച്ചെരു കേക്ക് ഇരിപ്പുണ്ട് അത് മുറിച്ചാൽ തിന്നാൻ മെ
ഉം ഉം ആഹ് ആഹ് മഴ നല്ല മഴയൊക്കെ ഉണ്ട് അവിടെ
ഇവിടി ഇപ്പ ഏതായാലും തുറന്നക്ക അടുത്ത മഴയ്ക്കള്ളത് ഇങ്ങെനെ മൂടി കെട്ടിക്കൊണ്ട് നിക്കുന്ന് അവടെ എങ്ങനെ ഉള്ളത് കേറ്നടാ
അല്ല അല്ല
മല്ല്ല്ല് ആഹ് ഇവിടെ കേറിയാര്ന്ന് കഴിഞ്ഞ വെള്ളപൊക്കത്തിന്നൊക്കെ ഇവിടെ ണ്ട് ഇവിടെ കേ പ്രിയാറിയാര്ന്നു
ആഹ് അതെലേ ഇവിടെ അങ്ങനൊള്ള പ്രശ്നങ്ങളൊന്നുംല്ല വെള്ളത്തിന്റെ ഔടെണ്ട് സ് അതെല്ലേ ആഹ്
നമ്മള് ഇവിടെ പിന്നെ പേടിയാണ് ആഹ് നമ്മളൊരു പള്ളീലായിര്ന്ന്
ആഹ്
നമ്മളൊരു പള്ളീയിലായിരുന്നു നമുക്ക് ക്യാമ്പിങ് കിയത് ഒരാഴ്ച ഒരാഴ്ചയല്ല ഒരു മാസം ഒന്നര മാസം ഒന്നര അല്ല അര മാസത്തോളം ഔടെ ആയിരുന്ന് കാരണം വെള്ളം എറങ്ങീ ആഹ് ഭയങ്കര കഷ്ട്ടപ്പാടയ്രുന്നു അന്നൊക്കെ ഭയം
ഇജ് നാ ആഹ് മഴ പെ
ഒന്നും ഇല്ലല്ലോ നമുക്ക് കഴിക്കാനോ കുടിക്കാനോ സാധനങ്ങൾ കടയിലും ഒന്നും ഇല്ലാ ആരേലും കൊണ്ട്ത്തന്നാ മാത്രെല്ലേ നമുക്ക് കഴിക്കാൻ ഒക്കൂ
ന്നട്ടോ ആഹ് ആഹ് ആഹ്
നമ്മള് ഈ ക്യാമ്പീ പോവ് ന്നെയിന് മുമ്പാന്നേലും ബാത്റൂമി ൽപോവാൻ പറ്റൂല്ലാ കുറേങ്ങിനെ കൊറേ ഇത്ണ്ടായിര്ന്നു കഴിക്കാനൊന്നും ഇല്ല ആരേലും കൊണ്ടു ത്തരാൻ നമുക്ക് കഴിക്കാ ഒക്കൂല കൊണ്ട് അഥവാ ആരേലും കൊണ്ട് തരാൻ വര്ണ അന്ന്ത്തെ ദോസം നമ്മള് പട്ടിണിയാണ്
ആഹ് ആഹ് ആഹ് ആഹ് ഭയങ്കര എടിങ്ങാറാണ് ക്യാമ്പിൽ കിടന്നാ ഔട്ന്ന് വിടംന്ന് ഒക്കെ കൊണ്ടന്ന്ട്ടുംണ്ട് ആൾക്കാരെ
ആഹ് അത് മാത്രവല്ലാ നമ്മള്ള് ഇവടെ പൊങ്ങി കെടന്നപ്പോ ഒണ്ടല്ലോ വെള്ളത്തീ നമ്മള് കെ പൊങ്ങീ നമ്മള് വേറൊരു വീട്ടിലായിരുന്ന് ആദ്യം നമ്മടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിന്റെ മോള്ളായിരുന്നു അപ്പം അവിട്ന്ന് പറഞ്ഞാ ടെറസില് ഇങ്ങനെ ഷീറ്റിട്ടേക്കാ അത് ഉയോ എൻ്റെ പൊന്നോ അപാര കൊതുകടിയാരുന്നു
ആഹ്
അത് കടിച്ചിട്ട് ഒറങ്ങാൻ പറ്റൂല
ആഹ്
നമ്മൾടെ ആ വീടിന് മോളിലൊരു അഞ്ചാറ് കുടുംബക്കാര് ഒണ്ടാരുന്നു
ആഹ് ആഹ്
ഞങ്ങടെ അമ്മ ഗ്യാസ് എടുത്തോണ്ട് അവരെല്ലം ഫുഡ് കഴിച്ച്
ആഹ്
പിന്നെ ഓരോര്ത്തര് അവരവര്ടെ കൃഷി സ്ഥലത്തൊക്കെ പോയി കപ്പയൊക്കെ ഇങ്ങനെ പൊന്തി നിക്കുവല്ലോ അതിങ്ങനെ വലിച്ച് പിഴ്ത് എങ്ങനെയൊക്കോ കൊണ്ടുവന്ന് അങ്ങനെക്കെയാണ് നമ്മള്
ഓഹ് ഒരുപാട് എടങ്ങേറായല്ലേ ആഹ് ആഹ് ആഹ് ഓഹ് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ
അതെ നമ്മുക്ക്‌ കോഴിയൊക്കെ ഇഷ് ട്ടം പോലെ കോഴിണ്ടേരുന്നു നമുക്ക് ഒരൂ ഒരു നിവൃത്തിയില്ല അവരെ എവിടേലും കേറ്റി ഉയർത്താന് അവസാനം ആഹ് കൂട് തൊറന്ന് വിടുവല്ലാതെ ഒന്നും
ആഹ് രക്ഷ ഇണ്ടായില്ല
ഒരൂ ഇരുവത്തഞ്ച് കോഴിയിണ്ടായി ആ ഇരുവത്തഞ്ച് കോഴിം പോയാരുന്നു
ഓഹ് ആഹ് പൻച്ച് ആഹ് ആഹ് മനുഷ്യന്മാരും മേട് മൃഗങ്ങളൊക്കെ എടങ്ങാറായല്ലാ വെള്ളപ്പൊക്കം വന്നെ ഒരുപാട് വെള്ളം കേറിയാർന്നാ?
ആഹ് ഞങ്ങടെ വീടിന്റെ പകുതിയോളം കേറീട്ട്ണ്ടാര്ന്ന്
ഓഹ് അപ്പ സാധനങ്ങളക്കെ നഷ്ടം വന്നാ
ഓഹ് പിന്നെ നമ്മടെ ടീവി പോയീ ഏഹ്
ആഹ് സാധനങ്ങളൊന്നും മാറ്റില്ലായ്രിക്കും അല്ലേ
സാധനങ്ങള് നമ്മള് കൊറെയൊക്കെ മാറ്റാൻ ശ്ര നമ്മള് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട്ള്ള സാധങ്ങങ്ങള് വാങ്ങിച്ച് വെച്ചത് എല്ലാം നമ്മള് മാറ്റി നമ്മടെ ഡോക്യുമെന്റ്സ് ക്കൊ അത്യാവശ്യത്തിനുള്ള തുണി പിന്നെ നമ്മളൊരു സെറ്റ് ക്ക്‌ വാങ്ങിച്ച സെറ്റേണ് നമ്മക്കത് വെള്ളത്തില് കളയാൻ ഒ ക്കൂലാന്ന് കണ്ടപ്പൊ നമ്മളത് എങ്ങനെയോ കൊണ്ടുപോയാര്ന്നു അല്ലാതെ ഫ്രിഡ്ജ് ടി വി എല്ലാം പോയി
പോയെല്ല ആഹ്
അതില് ഞാനാണെ ഒരു മിനെ വളർത്തുന്നുണ്ടാര്ന്നേ അത് ഇപ്പഴും ആ ഇപ്പഴും എന്റെ മനസ്സിലുണ്ട് കാരണം നമ്മള് ഒര് ഫൈറ്റ ഒറ്റ ഫൈറ്ററേ ഒള്ളാരുന്നു അതൊരു കുപ്പിക്കാത്തിരിക്കാണ് നമ്മളത് പൊക്കത്തില് എട്ത്ത് വെച്ചക്കായിര്ന്നേ അന്നന്ന പറഞ്ഞ ഞാന് ഏകദേശം ഒരു ആറാം ക്ലാസ്സില് ആറല്ല ആറിലോട്ട് കേർന്നതേ ഒള്ളാര്ന്ന് ഏഹ് അന്നേരം ഞാന് അയ്നോട് ത്ത് പറഞ്ഞ് എന്നെ വിട്ട് പോവല്ലേ നീ ഇവടെത്തന്നെ കാണണേന്ന് ആഹ് അന്നിട്ട് ഞാൻ വെള്ളപ്പൊക്കം എല്ലാ കയ്ഞ്ഞിട്ട് ആദ്യം അമ്മ വന്ന് പറഞ്ഞ് ഞാ ഓടി ചെന്ന് നോക്കിയത് മീനെയാണ് ആ മീന് ആ കുപ്പിക്കാത്തന്നെ ഇണ്ടാര്ന്ന് എനിക്ക് ഭയങ്കര സന്തോഷര്ന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പത്തെനു അത് മരിച്ചോയി
അയ്യടാ ആഹ് ആഹ്
അതി പിന്നെ ഞാൻ ആ ഫൈറ്ററിനെ ഉള്ള ഒര് ഇതേ ഇതാക്കി
ഇപ്പണ്ടാ ഇപ്പം മീനൊക്കെ ഇണ്ടാ
ഇപ്പം വേറെ മീനേ ഒള്ളു ഫൈറ്ററിനെ അത് വാങ്ങുമ്പഴേ എനിക്ക് ഭയങ്കര വെഷമാ കാരണം എന്റെ പഴയ മീന് മരിച്ച് പോയില്ലേ
ആഹ്
അതൊണ്ട് ഇപ്പം ചെറിയ മിന്കളേള്ളൂ ഗപ്പി സാരി വാല അത്പൊലത്തെ ഒക്കെ ഒള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ പെറ്റായിട്ടൊന്നും ഇല്ലെ വീട്ടില്
ഇല്ല ഇല്ല പൂച്ചേണ്ട് വേറൊന്നുല്ല
ആഹാ എന്ത് ഫീമൈലാണോ മൈലാണോ
മൈലാണ്
ആഹ് ഇവടെ ഒണ്ടൊരു പൂ
മൈലാണ് ഫീമൈലും കുഞ്ഞൊക്കെ ഇണ്ടാർന്നു പെണ്ണും മാ പെണ്ണ്‌ണ്ടാർന്നൂ അതൊക്കെ പോയി ആഹ് ആഹ് കുഞ്ഞും തള്ളയൊക്കെ ഇണ്ടാർന്നു അതൊക്കെ പോയി ആഹ്
ഒരെണ്ണം ആഹ് ആള് പ്രസവി
ഇത് എവിട്ന്നേലൊക്കെ വര്ന്നതാണ് നമ്മള് വളർത്ത്ണതല്ല എവിട്ന്നേലൊക്കെ വന്ന് കൂട്ണതാണ്
ആഹ് ഇവിടെയും ആ ആദ്യം ഇവിടൊരു പൂച്ച വന്നിര്ന്നു അവ അത് അത് നമ്മ ആൺ പൂ ച്ചേർന്നു നമ്മക്കറിയൂല്ലാര്ന്നു നമ്മള് പേരിട്ടത് മാളൂ ന്നാര്ന്നു
ആഹ്
ആഹ് ആൺപൂച്ചാര്ന്നു അപ്പൊ മാളുന്ന് പേരിട്ടതാ പക്ഷെ വിളിച്ചാലൊക്കെ സ്നേഹം പക്ഷെ അട്ത്തുള്ള പൂച്ചകളൊക്കെ കടിച്ചന്ന് കൊന്നു അയ്നെ
അയ്യോടാ
എന്നിട്ട് ഇപ്പം വെറോരാണ്ണം കേറി വന്ന് വേറെ ഒരമ്മീം കുഞ്ഞുടെ കേറി വന്ന് നമ്മക്ക് രണ്ട്പേരെ നിവൃ ത്താനില്ലാത്തോണ്ട് നമ്മള് അമ്മേനെ നെയ്സാട്ട് മാറ്റി
ഉം ഉം ഉം
ഇപ്പം ആ കുഞ്ഞിപ്പം വലുതായി ആഹ് ആദ്യത്തെ പ്ര രണ്ട് പ്രസവം കഴിഞ്ഞ് രണ്ടു പ്രസവത്തില് കുഞ്ഞ് ങ്ങളെ കിട്ടിയില്ല മറ്റൊള്ള മൃഗങ്ങള് കടി ച്ച് കൊന്നതിനെ ഇപ്പം മൂന്നാമ ത് പ്രസവിച്ച് എവിടാന്ന് അറിയത്തില്ല
പ്രസവിച്ച ആളന്നേല്ലി ഇന്നാണ് പ്രസ് ഇന്നലെ ഇന്നലെ വൈകിട്ടാരുന്ന് പക്ഷെ എവിടാന്ന് അറിയില്ല
ഉം ഉം അയ്യോടാ
അവളെ കുഞ്ഞുങ്ങളെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എവിടാ എന്തുവാ എന്നൊന്നും അറിയത്തില്ല
ഉം ഉം അത് തന്നെ ലെ എന്നാ ഓക്കെ
ആഹ് ശരിയെന്നാ